അല്ല
ആഹ് കേൾക്കുന്നില്ലേ
ആഹ കേൾക്കുന്നുണ്ട് എന്തൊക്കെ വിശേഷം അസ്സലാമു അലൈക്കും
മുസ്സലാം എന്തൊക്കെയുണ്ട്
ആ ആ സുഗാണ് അൽഹംദുലില്ലാഹ് കുഴപ്പം ഒന്നുല്ല അത് ഇല്ല ഇല്ല ഞാൻ ഒന്നിനും പോയിട്ടില്ല മോനെ മദ്രസയിൽ പറഞ്ഞായിച്ചു ഒന്നിനും പോയിട്ടില്ല മോനെ മദ്രാസ പറഞ്ഞാഴച്ച് മോള് മോളെ ജോലിക്ക് പോയി അപ്പൊ ഏഴരാകുമ്പോയേക്കും ഇറങ്ങണം ആ മോള് ലാബിലാണ്.
ആഹ് ആഹ് അപ്പൊ ചായയും കടിയും ഒന്നും വെണ്ടിരില്ല.
ഇല്ല ഇല്ല രാവിലെ ആറര ആവുമ്പോക്ക് പോകും മോൾ. അപ്പൊ പിന്നെ അവർക്ക് ഇവിടുന്ന് ഒന്നും വേണ്ട. അങ്ങനൊക്കെ എന്തൊക്കെയാണ് എന്നിട്ട് കുട്ടികൾ എത്ര ആളാ?
ആഹ് മൂ മൂന്ന് മക്കളുണ്ട് പറയാ കേക്കണില്ലേ?
ആഹ് ചിലത് റേഞ്ച് പോവാ തോന്നുണു.
ആഹ് ചിലത് റേഞ്ച് പോവും. മൂന്ന് മക്കളുണ്ട് പറയാ ഒരാള് ഏയില് വല്യോൻ യില് രണ്ടാമത്തോൻ മൂന്നാം ക്ലാസ്സില് ചെറുത് അങ്കണവാടിയിൽ.
അംഗനവാടിയിലല്ലേ. ആ വീടെവിടെ?
ഞങ്ങളിവിടെ കാരക്കുന്നാണ്.
കാരക്കുന്ന് ആ.
പിന്നെ എന്തെങ്ങട്ട് ഫുടൊക്ക എന്താണ് രാവിലക്ക്?
രാവിലക്ക് ഞാൻ പുട്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് സാവധാനം. കുട്ടികള് പോവാനാകുമ്പോ ഇനി മോന് എട്ടരക്കാണ് പോവേ. അപ്പമ്പ നേരം നിസ്കരിക്കണം നിസ്കരിച്ചിട്ട് ഇറങ്ങാച്ചിട്ട് ഞാനിങ്ങനെ ഇരിക്യാണ് ഇവിടെ.
ആഹ് ആ അത് ശരിയ പറഞ്ഞാൽ നമ്മളടൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയ ഒരു സുഖണ്.
ആ അപ്പ നിസ്കാരം കഴിയതങ്ങട് ഇറങ്ങിണ്ടെങ്കി പിന്നെ അതിന്റെ എടെന്ന് കയറി നമ്മള് നിസ്കരിക്കില്ല. അപ്പൊ പിന്നെ ഞാൻ നിസ്കരിച്ചിട്ട അങ്ങട് ഇറങ്ങും. അപ്പൊ ഒരു റാഹ
അതാണ് കഴിച്ചിട്ട് അപ്പൊ ഞാൻ ആഹ് ഏഴരാ ആവുമ്പോ നിസ്കരിക്കലോ അതിന്റെ അപ്പുറത്തേക്ക് പറ്റില്ല.
അപ്പൊ ഞാനൊരു കോളിനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ പിന്നെ ഞാൻ ആ ചെയ്യന്നു പറഞ്. അനക്കിത് ഐഡിയ ഇല്ല്യട്ടാ. ഞാ ആദ്യയിട്ടാണ് ഇന്നലെ രാത്രി ങ്ങണ്ട് നിക്ക് അങ്ങട്ട് കാൾ ചെയാൻ പറ്റണില്ല. അതെന്താന്നറിയില്ല എനിക്ക ഇതിനെറ്റ നല്ല ഇന്നലെ ജോയിൻ ആയിട്ടുള്ളു.
എന്തൊക്കെയുണ്ട് ഇങ്ങോട്ട്? വർത്താനൊക്കെ സുഖല്ലേ.
കൊഴപ്പൊന്നുല്ല. അന്റെ ഹസ്ബൻഡ് എവിടെ?
എന്റെ ഹസ്ബൻഡ് നാട്ടിലുണ്ട് ജോലിയിലാണ്. എന്താ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ?
ഇല്ല ഇല്ല അങ്ങനെ കൃഷിയും കാര്യങ്ങളൊന്നുല്ല്യാ.
ആ ശരിയളോ.
ആഹ് ചെടിയാ ഉം ഒരു ചെടിയൂല്ല.
അയിനോടൊന്നും താല്പര്യല്ലേ?
ണ്ടാര്ന്ന് ഇപ്പൊക്കെ മൂടൊക്കെ പോയി. മോള കല്യാണണ്ട്. അടുത്ത വർഷം ഏപ്രിൽ നാലാംതി കഴിഞ്ഞ സമാധാനം ഉള്ളൂ
ഉം ആ ആ
എൻഗേജ്മെൻ്റ് കഴിഞ്ഞ് കിടക്കാ, ആൻ ഇല്ലല്യ എൻഗേജ്മെൻ്റേ കഴിഞ്ഞിട്ടുള്ളു, മോള നിക്കാഹൊന്നും കഴിഞ്ഞില്ല. ചെക്കൻ പോയതാ കല്യാണത്തിനേ വരുള്ളൂ.
ആ ആ ആ വിദേശത്തായിരിക്കൂല്ലേ?
അങ്ങനെയൊക്കെ എന്തായാലും ഇപ്പൊ എല്ലാരും ദുവാ ചെയ്യ് മക്കളെ കാര്യങ്ങളൊക്കെ ഹ് ഹ് രൂപത്തില് ആ മെയ്ന് അത എല്ലാരുല്ലേ?
ഇപ്പല്യ, അമ്മണ്ട് ഇവിടെ. ഇപ്പ മരി ഇപ്പ മരിച്ചിട്ട് മൂന്ന് വർഷായി. ആ ഹസ്ബൻഡിന്റെ വീട്ടില്. പിന്നെ ഉമ്മയും ഉപ്പയും ഒരാങ്ങളേം ഞാനും ഒറ്റക്കൊള്ളൂ.
ആ ഉം ആ ഉം ഉ
മക്കളാ
ശരി ഉം എനിക്കവിടെ ഉമ്മ മരിച്ചിട്ടിപ്പോ കൊറച്ചായി. ഉപ്പി മരിച്ച ഞങ്ങൾ ഒറ്റക്കായിട്ട് ഫാമിലിയാണ് പിന്നെ ഏട്ടൻ്റെ വീട്, ജേഷ്ഠൻ്റെ വീട് അടുത്തന്നെ ഉണ്ട്. പിന്നെ ഉം പിന്നെ എന്റെ വീട്ടില് തോന മക്കളുണ്ട്ട്ടാ, മ്മണ്ട്, ഞങ്ങള് പത്ത് കുട്ടികളാണ്.
ആ പത്ത് മക്കളൊക്കെ ഉണ്ടോ? ഹുംഹും മാഷള്ളാ ഹലോ ഹലോ ഹലോ